ഹലോ
ആഹ് എന്താ വർത്താനം
ആഹ് കേൾക്കാണ്ട് എന്തൊക്കെണ്ട് വിശേഷം സുഖല്ലേ
ആഹ് സുഖായിട്ട് പോണു.
ആഹ്, ചായ കുടി കഴിച്ചോ ചായ കുടിച്ചോ
ആഹ്, ചായകുടി കഴിഞ്ഞു.
ഹ്മ്മ് പണികള് പണിയള് ചോറായി, കറി വെക്കാനുള്ള സാമ്പാറിനുള്ള കഷ്ണം കൂട്ടിയച്ചിട്ട്ണ്ട്. ആഹ്, പരിപ്പ് കിട്ടിടില്ലേ പരിപ്പ് മേടിക്കാൻ മോന് കടെ പോയിട്ടുണ്ട്.
ഏഹ്, മക്കളൊക്കെ സ്കൂളിൽ പോണോരാ
ആഹ്
ആഹ്.
രണ്ടാള് പ്ലസ്ടു കഴിഞ്ഞ് ണ് ഒരാൾ കോഴ്സിന് പോകണ്ട് ഒരാള് കോഴ്സിന് തീർത്തിക്കണ്ട് ഈ മാസം തൊടങ്ങും
ആഹ
പണികളൊക്കെ കഴിഞ്ഞാ ആഹ് മൂന്ന ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും
ആഹ പണികള് ഞാന് അടിച്ചുവാരിക്കോണ്ടിരിക്കണ
ആ മക്കള മക്കള സ്കൂളി പോയിട്ടുണ്ടാവും ഇല്ലേ
ആഹ മക്കള് രണ്ടാളാണ് ഇരട്ട കുട്ടികളാണ് എനിക്ക് ഓല് എൽ കെ ജി പഠിക്കണ കുട്ടികളാണ്
അതെ എന്റെ മൂത്തത് ഇരട്ട കുട്ടികളാണ് പ്ലസ്‌ ടു പടിക്കുന്നത്
ആഹ് ആൺകുട്ടികളല്ലേ ഇവര് ആണുങ്ങളെ ആ
ആൺകുട്ടികളാ
ആഹ് ആൺകുട്ടികളന്നെ
ആ അവര അവരുടെ സാധനങ്ങൾ
ആഹ
നിക്ക് പ്രസവ സമയത്തൊക്കെ നോക്കാനൊക്കെ ആളുണ്ടായിരുന്നോ
ആള് എന്താ ഉമ്മാമാര് ഇവിടത്തെ ഉമ്മയും ഉന്റെ ഉമ്മയും നക്കെപാടെ ഉം അങ്ങനെ നോക്കാനായിട്ട്
നിക്ക് നോക്കാന അമാരിന്റെ വീട്ടിലിന്റെമ്മയും പിന്നെ അനിയത്തിയും ആങ്ങളരൊക്കെണ്ട് പെ അവരെ സ്ക്കൂളിൽ പോണ പ്രായായിരുന്നു
ആഹ
അത് കാരണം വളരെ പ്രയാസത്തി തന്നെ ഞാൻ തന്നെ നോക്കി മ്മ നോക്കും പക്ഷെമ്മാക്ക് ഭക്ഷണം ഉണ്ടാക്കി തരണല്ലോ ആ ല്ല ഉും കൈയിട്ട് വച്ചിട്ട് ഒരു കൈ കൊണ്ട് അടക്കള കുട്ടികൾക്കാച്ചാൽ രാവും പകലും ഉറക്കൂല്ല ഉറങ്ങന്ന് പറഞ്ഞത് കുട്ടികൾ ചെയ്യൂല
ഉണ്ടാവലോ അല്ലെ ആ രാത്രി ഉണ്ടാവലോ ഉറക്ക്
ആഹ പകലും ഇല്ല ലാക്ടോജൻ ഇങ്ങനെ കൊടുക്കും ല ഒരാൾക്ക് ലാക്ടോജൻ കൊടുത്തി കിടത്ത അപ്പൊ ഭയങ്കര പടഞ്ഞ കരയും അപ്പൊ കടത്താളത്ത് അങ്ങനെ പടത്തക്ക കൊടുക്കും പക്ഷെ ഇവരിക്കും മതിയാവണില്ല കാരണം ഒന്നാമത് എനിക്ക് പാലുണ്ടായിരുന്നില്ല ആ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ ലാക്ടിജൻ അഞ്ചാറ് മാസം വരെക്കെ അതന്നെ കൊടുത്തിരുന്നു
ഏ ഇവർക്ക് പിന്നെ എന്താ ലാക്ടോജൻ മൂത്തത് കുടിക്കൂല ഇഷ്ടല്ലേന പിന്നെ പാല് ഇല്ലന അപ്പൊ പിന്നെ വല്യ കുഴപ്പല്ലേന പക്ഷെ കരയണ സമയത്ത് ഒരാൾക്കു കഴിഞ്ഞിട്ട് തന്നെ അല്ലേ രണ്ടാൾക്ക അന്നന്നും അങ്ങനെ രണ്ടു പേർക്കും കൊടുക്കാനും കഴിയൂല
കഴൂല്ല അപ്പൊ ഞാൻ ച ഒരാൾക്ക് പകുതിയാ ആകുമ്പൊക്ക് മറ്റയാൾക്ക് കൊടുക്കും അപ്പൊക്ക് ഭയങ്കര കരച്ചിലാകും പറെ അവക്ക് മതിയായിട്ട്ണ്ടാവില്ല
ഒന്നും കഴിയും നക്ക നല്ലന്റെ ഏട്ടത്തി ഉണ്ടേനും ഓള ഉണ്ടെനും എന്താ ഒരു നാല്പ്പത് ഒക്കെ ആവണ വരെ ആ സമയത്തൊക്കെ അപ്പൊ പിന്നെ ഉം പിന്നെ മ്മീംന്റെ വീട്ടിൽ തന്നേണ് അനിയത്തി ഓക്കല്ല നമ്മളെ ഇമ്മാര് ച്ച്ന്നെ നോക്കാന് കയ്യോള്ളൂ ശര്ക്ക്‌
അതെ അതെ നിക്കിപ്പോ വീട്ടിലായാലും അവിടെ ഇമാ അനിയത്തീൽ ആങ്ങളാരും പഠിക്കൊക്കെ ആയിരുന്നെ. അപ്പൊ അവർക്ക് സ്കൂൾക്ക് പോണം മ ഭക്ഷണം ഉണ്ടാക്കണം പിന്നെ വീട്ടിലെ പനീകള് അത് കഴിയുമ്പോ തന്നെ നേരൊരു പാടാകും അതിനല്ലെമ്മ കുട്ടിനെടുത്തിട്ടിങ്ങനെ പണ്യാളൊക്കെ ഇടുക്കും പക്ഷെ ന്നാലും പേടിയാ ഒരു കുട്ടിനെടുത്തിട്ടിങ്ങനെ അടുപ്പത്തൊക്കെപണിടുക്കുമ്പോ തീ തോ നമ്മള് എന്തേലും തെറിക്കോ ചെയ്താലോ ച്ചിട്ടേ അപ്പ ഞാന് കുറെ അങ്ങനെ ചെയ്യും കുറെ നേരാവുമ്പൊ കടത്തേക്കൊടീ കൊറച്ചേരം കരഞ്ഞോട്ടെ ന്നാലും മേത്ത്ക്ക്‌ ബുള്ളറ്റ് വന്ന് തെറി കണ്ടല്ലോ അടച്ചത് നമ്മള് എന്തേലും ബാങ്ങലും ഭക്ഷണം ല്ലാം പാകം ചെയ്യുമ്പോ തെറിച്ചാലും അപ്പളും ബുദ്ധിമുട്ടല്ലേ അപ്പൊ അങ്ങനെ കൊറെ എടങ്ങാറായിക്കുണു ഉം ഒരുപാട് എടങ്ങാറായിക്കുണു ഗർഭിണിയായ സമയത്ത് ക്കിവരെമാരി ഫസ്റ്റ്ത്തെആയതുകൊണ്ട് ഗർഭിണി ആയ സമയത്ത് എങ്ങനെയാണ് എന്താന്നറിയില്ല ഓടലും ചാട്ടൊക്കെ ഓടലും ചാടലൊക്കെ അങ്ങനെയുന്നു പക്ഷെ ഏഴാ മാസം ഒക്കെ ആയിട്ടാ ഞാൻ രണ്ട് കുട്ട്യാള് തന്നെ അറിഞ്ഞിക്കണ ട്ടോ
ഏ അങ്ങനെല്ലേ
ഓരൊന്നും അറിഞ്ഞീന്നില്ല കാരണം ഞാനിവിടെഞങ്ങള ഇവിടെ ഇന്റെ ഹസ്ബന്റിന്റെ വീട്ടില് കല്യാണം കയിച്ചോട്ത്ത് വെള്ളൊന്നൂല്ലേ വെള്ളം ഇണ്ടായിന്നില്ല വഴിയൊന്നുല്ല നടക്കണ വഴി റോഡൊന്നും ഉണ്ടായിന്നില്ല പക്ഷെ ഞങ്ങള് കുളിക്കാനൊക്കെ എന്ത്‌ വേണം തോട്ട്ക്ക് ഇബടെ പെരടെ ബാക്കിൽ തന്നെ ഒരു പറമ്പ് ഇണ്ട് അത് കഴിഞ്ഞാല് തോടുണ്ട് ആ പൈ തിരുമ്പാനൊക്കെ പോവയ്യ അത് ഓ തോട്ട്ക്ക് പോകുമ്പൊക്കെ പാടത്തുള്ള വരമ്പല്ലേ ഈ വരമ്പിനൊക്കെ പോണ സമയത്ത് വി ക്കൊക്കെ ചെയ്യൂല്ലേ പക്ഷെ ആ സമയത്ത് എന്തോ ഒരു ഇത് ഭാഗ്യത്തിന് പേട്യൊന്നും ഉണ്ടായിന്നില്ല അങ്ങട്ട് പോകും തിരുമ്പീട്ട് പോരും പക്ഷെ ഇന്ന് അതൊക്കെ ആലോയ്ക്കുമ്പോഞതോന്നും അന്ന് എന്തോ ഒരു ഭാഗ്യ ത്തിരി ഒന്നും ഇതിലും പെടുത്താതെ തന്ന്ക്കാണ് ന്ന് പക്ഷേ ങ്ങു പാട ഞാൻ ആ പാടത്തുകൂടൊക്കെ എത്ര വട്ടം വഴുക്കീക്ക്ണു ‌ വെച്ചിട്ടാ പക്ഷെ എന്ത്ഈ തോട്ട്ക്കൊക്കെ തിരുമ്പാൻ പോകുമ്പോ അവിടുത്തെ ആൾക്കാര് കണ്ടാ പറയും അയ്യോ കുട്ടി ആരാഅന്നെ ഇങ്ങനെ പറഞ്ഞായച്ചിക്ക്‌ണ് ഈ വയർ അവർക്കന്നെ കണ്ടിട്ട് പേടി ഇങ്ങനെ ഈ ഒരു വയറ് അതും നല്ല വയറുണ്ട്ട്ടോ ന്നാ നിക്കൊരു നല്ല ല്ലോണം വയറൂണ്ട് പക്ഷേ ഇക്ക്‌ ഇപ്പഇജ് ഞ്ഞിപ്പോ മോളെ പ്രസവിച്ചിട്ടും നല്ലോം വയറന്നെആണ് കാരണം ഇക്ക്‌ പൊതുവേ വയറുള്ള ഒരാളന്നെയാണ് ഞാന്
ആഹ് പിന്നെ വയറ് ആഹ് നമ്മളാ വയറ് പോകൂലല്ലോ ഇച്ചും തന്നെ വയറ് പോയിട്ടില്ലോ
ആ അതനിക്കും ആ ഇപ്പഴും ഉണ്ട് പക്ഷെന്നാലും ഇബൽക്ക് ഇബലെ കുട്ടിയാണ് ഒരു മാസം തെറ്റീട്ടുണ്ടാവും അതുകൊണ്ടേക്കാരം ഇങ്ങെനെ വയറ് അപ്പൊ ഞൻ പറയും ഇല്ലക്ക്‌ വയർ തെറ്റീട്ടില്ല പറയും കാണോലൊക്കെ പറയ്ണ എന്താണ് വയറ് കണ്ടാ പറിം അണക്ക് മാസം തെറ്റീക്കണു അല്ലാതെ അണക്ക് ഇങ്ങനെ ആവൂല്ലാന്ന് പിന്നീട് ഇതുപോലെ ഇന്റെ ഇബിടുത്തെ അമ്മായിമ്മ പറഞ്ഞു ഇങ്ങനെ വയറുവാണെങ്കില് പിന്നെ ബെൻ തെറ്റീട്ടുണ്ടാവും ഡോക്ടർ എന്താ പ്പോ ഇങ്ങനൊന്നും പറയാത്തേണാവോ നമക്ക് സ്കാനിങ്ട്ത്തോക്കാൻ പറഞ്ഞോക്കണ്ട് അങ്ങനെ അങ്ങട്ട് ഞങ്ങള് പറയ സ്കാനിങ്ടുത്തോക്കാന്ന് എന്നിട്ട് ഏഴാം മാസത്തിൽ സ്ക്യാനിങ് ഇടത്തത് ലോ ഹലോ കേൾക്കാല്ലേ ഹലോ ഹലോ